ഹലോ
ഹലോ ആഹ് കേൾക്കില്ലേ
ആഹ് കേട്ട് ഫോണ് എടുത്ത്ക്ക് പിടിച്ചോക്കെ ഇക്കോ അടിക്കുന്നുണ്ട്
ഇൻറ്റതോ
ആഹ് എനിക്ക് ഇങ്ങട്ട് ഞാൻ പറയുന്നാണ് ഇങ്ങട്ടന്നെ കേക്കാ
ഇല്ലല്ലോ ഇപ്പളോ ഇപ്പളൊക്കെ ഇണ്ട് ഹലോ ഹലോ ഇപ്പഴും ഇണ്ടോ ആഹ് ആഹ് ഇപ്പം ഇവിടെക്കെ കൊറെ രോഗങ്ങളാണ് ഇന്റെ വീട്ന്റെ അടുത്ത് പ്പോ ഒരാക്ക് മഞ്ഞപ്പിത്തം അടുത്ത് അറീല കോർച്ച് ഒരു മൂന്നാല് വീടൊക്കെ അപ്പുറം
ആഹ്
ഞാം പറയാ ഇപ്പൊ ഇങ്ങനെ ഉം പറയാണ്ടോ ഇപ്പ അതോല്ല ചൂടല്ലേ നമ്മള് വെള്ളം കൂടിം കോറവാണ്
ആഹ് അഹ്ന്നെ മഞ്ഞപ്പിത്തം വെള്ള മൂത്ര ഒഴിച്ചിട്ട് മാത്രാണ് രോഗം മാറിപ്പോവ
ആഹ് മൂത്രത്തിലൂടെയാണ് ആഹ് രോഗം ഇല്ലാതാവ അങ്ങനെയോക്കെ അതെ അതേപോലെ ഇതിന് എന്ത ഷർദി ഉണ്ടോ ഛർദിണ്ടൊ ഇതിന് മഞ്ഞപ്പിത്തത്തിന് ആ ഛറദിൻണ്ട് ആഹ്
ഇന്റെ ഹസ്ബൻന്ഡ ഉണ്ടായിട്ടുണ്ടേ
ആഹ് ഞങ്ങടെ എളച്ചൻ എവ്ട്ന്നൊ ഇണ്ടായിട്ട് ഓൻ വന്നു ആഹ് ആഹ് ആഹ് പക്ഷേ ഓൻ്റെ പ്ലേറ്റും കാര്യൊക്കെ ഞങ്ങള് മാറ്റിട്ടുണ്ടായിരുന്നു പക്ഷേ ബാത്ത്റൂം അന്ന് ഒന്നൊള്ളേനി ന്നട്ടൊ ആഹ് അപ്പം ഓരൊക്കെ ബാത്ത്റൂമ്മ്ക്കന്നല്ലെ പോണ ഞങ്ങൾ ഞാൻ മൂത്തച്ചിൻ്റോട് കൊക്കെ പൊവും ഞാൻ പേ ഞമ്മള് സുഷിച്ചാ ദുഖിക്കേണ്ട അത്ര ന്നെ
അതന്നെ പക്ഷേ ഒൽക്ക് യേ മൂത്തച്ചിന്റൊട്ക്ക് ഓൽക്ക്
ഓല്ക്ക് ഒരു മടി കൊറവ് അതെ അതെ ഞമ്മുക്ക് നമ്മളെ തടി നോക്കണല്ലോ
അതന്നെ ഓല് ഒന്നിലന്നെ പോയി ഹസ്ബൻഡിന്ണ്ടായി
തന്നെ ഔ
ഭയങ്കര ക്ഷീണ
ആഹ് ഞങ്ങളെ നാട്ടില് ഒരാൾക്ക് ഉണ്ടായിരുന്നു ഈ അറിഞ്ഞോ അറിയില്ല ഇന്നട്ട് ന്നട്ട് ഭയങ്കര സീരിയസ് ആയിരുന്നു എതായാലും മ അൽഹംദുലില്ലാ ഈ മഞ്ഞപിത്തം വേ കരളിനെ ബാധിക്കും മ് ആഹ് അതെ ഇപ്പ ഇങ്ങനെ ഞാന് നേരെ നോക്കുമ്പോ ഈ മൂ യൂറിനൊക്കെ നല്ല മ ഞ്ഞ കളറ്ല് നിൽക്കൊല്ലോ അപ്പഴേക്കാരം ഈ വെള്ളം കൂടി കൊറവാണല്ലോ ന്ന ബോധം വെര ആഹ് നല്ലൊ വെള്ളം വേനൽക്കാലത്തും ആഹ് വേനൽക്കാലത്ത് വെള്ളം കൂടി ഇല്ല എന്നാ മഴ കാലത്ത് അപ്പോഴും ഇല്ല കാരണം തണുപ്പല്ല വെള്ളം കൂടിന്റെ ആവശ്യം നമുക്ക് വരുന്നുല്ല ഞാനൊക്കെ ഭയങ്കര കൊറവാണ് വെള്ളംകുടീന്റെ കാര്യത്തില്
ഇന് ക്ക് വെള്ളം കുടിച്ചില്ലെങ്കിൽ എനിക്ക് മുത്രപ്പഴുപ്പിന്റെ രോഗം വരും
ഇന്ക്ക് അത് ഇണ്ടാവല്ണ്ട് ഷേ ഇപ്രാവശ്യ ഇപ്പ ഇപ്പ അങ്ങനെ കേ കാണേല്ല ട്ടോ അൽഹമ്ദുലില്ല ഭയങ്കര എടങ്ങാറാണത് നൊബ്നൊക്കെ ആഹ്
നോബിനൊക്കേ ഞാൻ കുക വെള്ളം ഞാം
ചോറ് ഒരു കോരി തിന്നിട്ട് ഈ കുക വെള്ളം നമ്മളൊരു ആ അതെ വല്യ കൈ കൊപ്പയില്ലേ ആഹ് ആഹ് അവയിൽ ഫുള്ള് ഇണ്ടാകിയാണ്ട് കുടിക്കും ഞാൻ ആഹ് ആ്ഹ് ആ നോബിനൊക്കെ കൊറെേ ആൾക്കാർക്ക് ഇണ്ടാവാറ്ണ്ട് കാരണം വെള്ളം കുടിക്കുന്നില്ലല്ലേ നമ്മള് ആഹ് പിന്നെ രോഗങ്ങള് മാത്ര ല്ല നമ്മളെ ചർമ്മം തന്നെ ആകെ ചുളിയും എന്തൊക്കെണ്ട് ആഹ് വെള്ളം കുടിൻ്റെ കൊറവൊണ്ട് അതൊക്കെ ഇണ്ടാവും മ്മ്ഹ്
ന്റെ ഹസ്ബൻഡ് ഇതാ
ആഹ് എന്താ ഇപ്പല്ലാതി കൊറെ ഞ്ഞ് ഇപ്പ രോഗങ്ങള് ഇങ്ങനെ വരും മഴക്കാലൊക്കെവുമ്പോ കൊറേ വരും വീടും പരിസരൊക്കെ അഉം. വാണം വൃത്തിയാക്ക
ന്താ മഴക്കാലവുമ്പോ പ്രത്യേകം
ക്ലാസ്
ഏ മിനിഞ്ഞാന്ന് ഞാൻ പറഞ്ഞിലെ കൗൺസിലി ക്ലാസ്ണ്ടായിര്ന്നു. അയില് പറഞ്ഞ്ണ് ചെരട്ടകളും തുറന്നിക്ക്ണ ടാങ്കികളൊക്കെ മൂടി വെച്ചിട്ട് ഈ കൊതുകിനെ മുട്ടടാൻ ഒര്അവസരം ഞമ്മൾ കൊടുക്കരുത് കൊതുകിലൂടെ പല രോഗങ്ങളും നമ്മളിലേക്ക് എത്തിപെടു..
ആഹ് അധിക രോങ്ങള് ഈ കൊതുക് അതിന് എത്ര തര കൊ രോഗങ്ങൾ കൊതുകളണ്ട്. ഞമുക്ക് കാണുമ്പോക്കെ ഒരു കൊതുക തോന്നും മ്മ്ഹ്
വല്ല്യ വല്ല്യ സൈസ് കൊത്ക്ണ്ട് എത്ത ലിഫ്റ്റിരി വര്ത്ണെ
ആഹ് പിന്നെ മറ്റേ ഈ ക്യൂലെക്സ്ക്കെണ്ട് അതൊക്കെ ഭയങ്കരാണ് ക്യൂലക്സ് കൊതുകൊളൊക്കെ ഒരു ചെറിയൊരു കൊതു നമ്മളടു കാരിന്നൊക്കെ പറിം ഐറ്റങ്ങൾ വന്നിട് ഇ ഇരിക്കും പറിയൂല പോകുമ്പോഴേ ഇരിക്കും.. വടെ വയങ്കര ചൊറിച്ചിലൊക്കെ ആയിട്ട് അമ്മക്..
സത്യം പറഞ്ഞ നമ്മള് നമ്മെ വീടും പരിസരക്കെ വൃത്തിയായി നോക്കണം.. കാട് മൂടി കെടക്കും ഇപ്പമ്മളെ ഹെൽത്ത്ന്നൊക്കെ ആൾക്കാര് വരെ ണ്ടല്ലോപ്പം.. ഇപ്പ കുറെയൊക്കെ നമ്മൾ എന്താ മെച്ച..
കുബശ്രീന്റെ കീയിലൊക്കെ അയിന്റെ വർക്കുകളൊക്കെ നടകൽണ്ട്..
അതേം.. ഇതിപ്പോ നമ്മളൊരു വീട്ടര് മാത്രം ശ്രദ്ധിച്ചിട്ട് കാര്യല്ല എല്ലാർക്കുംപാടെ ബോധം വേണം..
എല്ല എല്ലാരും ശ്രദ്ധിക്കാം ഞങ്ങളവിടെ റബ്ബർണ്ട്..
ആഹ അവടെ നറച്ചിണ്ടാവുലേ ഈ റബ്ബർ തോട്ടങ്ങളിലൊക്കെ..
ഈ അമ്പർതോട്ടങ്ങള്..
ആ മറ്റേ പാട്ടേനൊക്കെ വരു..
ആഹ റബ്ബർ വീഴുന്ന ചിരട്ടകളിലൊക്കെലെ..
ആഹ അയിന് കൊണ്ട വിട്ട അതേപോലെ.. മയ്വെള്ളം ഞമ്മൾ ഞമ്മളെ വാർപ്പിന്റെ മുകളിൽ വെള്ളം കെട്ടിന്നാല്... അയിര് വന്ന് കൊത്ക്..
ആഹ അതെ എന്തിന നമ്മളിപ്പോ നഞമ്മള് രസ.. വീടിന് രസത്തിന് നമ്മള് ചെടിയൊക്കെ ണ്ടാക്കും ആ ചെടിച്ചട്ടിയില് വരെ വെള്ള വെള്ളത്തിൽണ്ടാക്കുന്ന. ചെടികളൊക്കെ.. ക്ണ്ടാവല്ലോ. അതില് വരെ. സാധന..
ആഹ..
അക്കെ എന്നു ഞമ്മള്. അതേം. അതേം. വീട്ടിലൊരാൾക്ക്ണ്ടായാ മതിയേ. അത് വാക്കി എല്ലാരിം. ബാധിക്കാന്.. പിനെ ഞമ്മക്കിപ്പോ ചെൽ.. അപ്പ എനിക്കൊരു പ്രശ്നൊല്ല. എനിക്കിപ്പോ ണ്ടായിട്ടില്ല ഇതികൊ പഷെ നമ്മക്ക് നമ്മളെ.. പോലെല്ലേ നമ്മുടെ വീട്ടില് ചെറി മക്കളും വയസ്സ്.. ലോലക്കായ ഓല്ക് വേഗഹ് പിടിപെടും ചെയ്യും പ്രതിരോധ ശേഷില്ലെങ്കി..
ഡെങ്കിപനി അതെപോലെ. ലോനോ..
അതെ. കൊതുക് മാത്രല്ല. ഈച്ചേ..
അ ഇച്ചനി എലിനിയൊക്കെ പേടിക്കണം..
മ്മ്ഹ്. ഇവര് വെര് വന്ന്.. വെര്ന്നത് നമ്മൾ കാണൂല രോഗം കിട്ടിയിട്ടേ അറിയൊള്ളൂ..
അതെ
ഞമ്മളന്നെ കരുതിനൊക്കെ വഴി ഒരുക്കണതും
പിന്നെ അവിടക്കെ എങ്ങനെയെ വീടും കാടൊക്കെയാണ് വീടിനടുത്ത് അല്ല റബ്ബർ തോട്ട
ഇവിടെ ഇവിടെ റബ്ബർതോട്ടണ്ടേ എന്തോ ഇനക്ക് വലിയ കൊതുകില്ല ട്ടോ ഇവനിക്ക ഇവിടെ വീട്ട വീട്ടിൽ വലിയ കൊതുക് വരൂല
ആഹ
പക്ഷെ എന്റെ എന്റെ ഫ്രണ്ടിന്റെ വീടിന്ന് കൊറച്ചപ്പുറത്ത് ആവിടെ പോയാടിരിക്കാൻ കയ്യൂല
ആതെ ആഹ ആഹ
നമ്മളെ കൊതുക് ചുറ്റീട്ട്
ആഹ
ആ പ്പ ചു
നമ്മളെ കാലിന്റെ കാലിന്റെ ചുറ്റും കൈന്റെ ചുറ്റും പറഞ്ഞ നമുക്ക് സത്യത്യാ സമാധാനത്തിൽ വർത്താനം പറഞിരിക്കാ അയ്ക്കൂല ല്ലേ പിന്നെ കൊതുകള് ഞ്ഞ ഞ പറയും ആഹ്
ഇന്ന പ്രത്യേകായിട്ട് കൊതു പ ആരൊക്കെ വന്ന് കുടിച്ചു
ആഹ്
ആഹ് അങ്ങനെണ്ടല്ലോ ഓരോ രക്തത്തിന്റെ
ആഹ് അതുണ്ട് പിന്നെല്ലേ ഈ കൊതുകൾക്ക്ല്ല നല്ല സ്മെല്ല് കിട്ടൂലേ നല്ല സ്മെല്ല് മ്മള് സെന്റോ അല്ലെ സോപ്പൊക്കെ അങ്ങനെല്ല മണണ്ടാവുമ്പോളും കൊതുകുകള അങ്ങനിം വരുല്ലോ
ത്തിരി ലൈറ്റ്ട്ടാലൊക്കെ വരും അങ്ങനൊക്കെ എന്തൊക്കെയോ പറഞ്ഞേക്ക ലൈറ്റ്ടുമ്പോ ഇർടത്ത് വന്ന്ക്കെ അങ്ങനെന്തൊക്കെയോ
ഞാൻ ചെലപ്പോ കോളേജ് കടക്ക്ണന്ന് പിന്നെ നമ്മള കൊതുക്ക് വരാതെക്കാ കൈമലത്തോ തേക്കുല്ലോ
ആഹ് എന്തൊക്കെ ഒരു ലോഷ് പോലെ ആഹ് ആഹ് ഏഹ് മ്മള് ന്താ ഫാർമസിയിലൊക്കെ ഓരോന്ന് കിട്ടേണ്ട് ഇങ്ങനത്തെ കുട്ടികളെ മേത്തൊക്കെ കടിക്കാ ക്കാന് എന്തോ ഒരു സ്റ്റിക്കറോ എന്തോ കുപ്പായത്ത് മലൊക്കെ ഒട്ടിച്ചു വെക്കുന്നോ മെയിലും വക്ക ആ പുതിയന്തോ എർങ്ങിണ് ആഹ് ഓൺലൈനൊക്കെ ആഹ് പിന്നെ നമ്മളെ നാടല്ലേ ഉം സൂക്ഷിച്ചാ ദുഃഖിക്കണ്ട അതെ
ചെലോല് ഞാൻ ഇ നന്നാക്കിയ പ്പോ ഇന്നോണ്ടറഞ്ഞി വാസി അപ്പ അപ്പറത്തുംപ്പറത്തും
ഇപ്പപ്പ ആൾക്കാരില്ലേ എല്ലാരും നന്നാക്കണ്ട അപ്പോ നമ്മള് മാത്ര അതെ നമ്മളന്നാക്കണം അതേക്ക ഓഹ് അതേ കോരോരുത്തർക്കും തോന്നണം പ്പൊ ഒരു കൊ ത്ക് നമ്മളെ വീട്ട് നമ്മെ നാന്നാക്കി കരുതിയാണ്ട് ഇവടക്ക് മാത്രേ വർല്ലാ മറ്റൊടത്തെ കൊതു ഇങ്ങിട്ട് വരില്ലന്നൊന്നുല്ല കൊതുകൾ കന്ത് ശരിക്കും എല്ലാരും ഉം ഒരുപെലെ സഹകരിക്കണം പക്ഷേ നമുക്ക് കയ്യ്ണ മാതിരി മ്മക്ക് നന്നാ അതെ അയ്ന് ക്ലാസ്സൊക്കെ വാണം ശരിക്ക്നും
അയ് ഞങ്ങളവ്ടെ ക്‌ളാസ് ഇണ്ടാവല്ണ്ട് ഞങ്ങളോ
വേണ്ടല്ലോ
ആഹ് അതന്നെ അംഗനവടി ഞങ്ങളവിടെ അംഗനവാടി ഇവിടെ തൊട്ട എടുത്തന്നെ അപ്പ എന്ത് മീറ്റിംഗണ്ടെങ്കിലും ഞങ്ങള് പോവും
ഏഹ് ആഹ് ശെരി കുടുംബശ്രീയിലുണ്ട് ഞങ്ങള് ന്നിട്ട് കുടുംബശ്രീയില് ഞങ്ങക്ക് ലോ നോട്ടീസൊക്കെ എല്ലാ വീട്കൾ ആഹ് ഈ മഴക്കാലത്തൊക്കെ പ്രത്യേകം ഒരു അറിയിപ്പൊക്കെ ഉണ്ടാവണ്ട കുടുംബശ്രീലൊക്കെ അംഗൻവാടി ലൊക്കെ
ഓരോ വീട്ടില് കൊണ്ടോയി കൊടുക്കാനോ എങ്ങനെണ് പകരാന്ന് എങ്ങനെ
ആഹ് അതെ സൈഡ് ഇങ്ങട്ടും ആൾക്കാരത് മെയിന്റാക്കുന്നില്ല അതാണ് വാസ്തവം ചിലതൊന്നും ചെല നമ്മളീ വീട് നോക്കിയാമതി നമ്മളെ ആ വീട്ട ത്തെ ആൾക്കാരെങ്ങനെയാണെന്നൊക്കെവീട് വൃത്തിയുണ്ടോ പൊറം വൃ ത്തി പൊറഞ്ഞ മാത്രം വൃത്തിണ്ടായാപ്പോര വീടും വാണം ഇപ്പ ചെല ടീച്ചേഴ്സൊക്കെ പറയാനല്ലോ ആ കുട്ടിനെ മനസ്സിലാക്കണ ആ വീട്നോക്കിയാ മതി അല്ലെങ്കി ആ കുട്ടിനെ വിലരുത്തുമ്പോൾ മനസ്സിലാക്ക വീട്ടുകാര എങ്ങനെങ്ങനെയാണ് അതൊക്കെ നമ്മളെ സംസ്കാരം നമ്മളപ്പോ നമ്മള് വളതള് വളർന്ന വരുന്ന സാഹചര്യംപോലെയിറിക്കും ആഹ് അങ്ങനെയൊക്കെ ഓരോ കഥകൾ ഞാൻ മക്കളെ നഴ്സറിവിട്ട് വരുമ്പഴത്തിന് ആഹ് അയാൾ കിഴകാൻ പാടിയിലാ ആഹ് അങ്ങനെ വാണ ശരിക്ക് ഒന്നും കളികഴിഞ്ഞ് വന്ന് വീട്ടിൽ അതെമേലെകഴുകിരുതിയൊന്നും പറ്റന്നുല്ലേച്ച്
മക്കൊക്കെ എന്തൊരു മടിയാന്നറിയോ
അനോ ഓര പ്രായപ്പതാണ് കളിക്ക, വീട്ടിക്ക്ഓടികേറക, കൈകാതെഫുഡ് കഴിക്കുക ഉം
ആഹ് അയിനൊന്നും പിന്നേയ്ക്കൂലാ
അതെ ഇപ്പോഴേ ആ ച്ച്ച്ച് ട്ടയിലെശീലം ചൂടലവരേ അങ്ങനെന്തോല്ലേ ചുട്ടയിലെചിട്ടയിലെ അങ്ങനെന്തോ നമ്മളിപ്പം പഠപ്പിച്ച് കൊടുത്ത അത് കാലാകാലം പിന്നെ അവർക്ക് അതിങ്ങനെ തൈയിങ്ങി വന്നോളും നമ്മള് പെട്ടെന്നരു സുപ്രഭാതത്തില് അങ്ങനെ ചെയ്യരുത് അങ്ങനെ ചെയ്യണം പറയുമ്പോ അവർക്ക്തത്ര ഉൾക്കൊള്ളാൻ പ ഇപ്പെ അങ്ങനെയൊന്നും ഉണ്ടാവൂല
നമ്മള് ചെറുപ്പത്തികുട്ടി കുട്ടികൾക്ക് ഓരോ ഓലഫൗണ്ടേഷൻ നന്നാക്കിയെടുത്താല് തന്നെ ഓര് വെലുതാകുമ്പോ ഞാൻ അപ്പളും പറയലെന്താ ഓൾക്കൊരു ഇൻഡിപെൻഡന്റായി് ജീവിക്കാൻ ഉള്ള എല്ലാകാര്യങ്ങളും സപ്പോർട്ടിങ്ങ് നമ്മള് കൊടുക്കും
അതെ ആഹ് പോവത് ഇക്ക
മക്കള് നമ്മളെ നോക്കുമ്പോ നമ്മൾക്ക് മകളെ കൊറച്ചു കഴിഞ്ഞാൽ നമ്മക്ക് നോക്കാൻ വയ്യ എത്തി എന്ന് പറയാ
ഇല്ല പറയാൻ പറ്റൂല ഇപ്പത്തെ കാലം ഇങ്ങനെയാണ് നമ്മള് വിചാരിക്കാത്താ നടക്കുന്നൊക്കെ
ആഹ്
എന്നാ അവരധികം ഓവർ കെയർല്ലോ എന്നാൽ ഓരോ കാര്യത്തിനെക്കെ ഒലെ വിടും വേണം എന്നാവ നോ പറയാണ്ടോടുത്ത് അയ് പറഞ്ഞ് ശീലിപ്പിക്കും വേണം അവരെ
അതെ എങ്ങനത്തെ കാലം പോണെറിയില്ല കൊറെക്കെ ആകുമ്പോ കൊറെ
അതെ നമ്മള് പറഞ്ഞ് മനസ്സിലാക്കുക പിന്നെ കൊറെ അവനവൻ കണ്ടറിയണം പ്രായപൂർത്തിയായ ആൾക്കാരൊക്കെ ആണെന്നുണ്ടെങ്കി
ആഹ് ആഹ് കുട്ടക്കളെ നമ്മക്ക് തെറ്റ് പറയാനും പറ്റൂല ഓലെ ഓൽക്ക് ഉപദേശങ്ങൾ കേൾക്കാൻ പറ്റൂല നമ്മള് മ ഈ പ്രായയെക്കെ കഴിഞ്ഞ് വന്നാണല്ലോ പക്ഷെ നമ്മള് ഉണ്ടാക്കി ഇരുത്താനും വാട്സപ്പ് കൊടുക്കാനും ഒക്കെ ഞമ്മള് ശ്രമിക്കണം നമ്മളെ അവർക്ക് വേണ്ടി കൗൺസിലിങ്ങും കാര്യങ്ങളൊക്കെ കൊടുക്ക് അ അയിന് വേണ്ടിട്ടെല്ലേ
ഓക്കെ ഇപ്പെ വിളിക്കെ